ഹലോ ഹലോ
ഹലോ
ആഹ് ഇപ്പൊ കേക്കാം
ആഹ് കേൾക്കു ന്നി ല്ലേ
ആഹ് പ്പ കേൾക്കമ്പറ്റ്ണ്ട്
എന്തെക്കേ വിശേഷം
ഞളെ എവിടെ പോന്ന്ണ്ടോ ങ്ങള് എവ്ട്ക്കേലും പോണ് ണ്ടോ
ഇല്ല ഇല്ല ഇല്ല പോണിയ്യ
നാളെ റെസ്റ്റെടുക്കുവാണോ നാളെ അവധിയാണോ വെള്ളിയാഴ്ച സാ വെള്ളിയാഴ്ച്ചിം ണ്ടാ
പനി വല്ലോണ്ടോ ആശുപത്രിയി പോകാണോന്ന് അവധിയെടുത്ത എന്ത് പറ്റി
ആഹ്
തോ
അഹ്
ഇപ്പ കേക്കാവോ
ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് ആഹ്
പ ചെറിയ പനി മഴൊക്കെയല് ല്ലെ അപ്പൊ ചെറിയ പനി ഞാൻ നാളെ ലീവ് ഇട്ക്കാ
നാളെന്തായാലും കാണിക്ക് ഇപ്പഴത്തെ പനിന്നൊക്കെ പറയുമ്പെയ്ത് നല്ല പകർച്ചണ്ട് മാറാൻ തന്നെ കൊറേ സമയം എടുക്കും
ആഹ് പനി പെട്ടെന്ന് മാറിയാലും ചൊമിം മേൽ വേദനയൊന്നും മാറിക്കിട്ടൂല
ആഹ് എനിക്കിപ്പോ പനി യിപ്പോ രണ്ട് വട്ടം ഒരു സമയത്ത് തന്നെ രണ്ടും വട്ടം വന്നു പോയതേ ഉള്ളൂ
ആണ്ല്ലേ
ന്നായാലും പ്പോയോക്ക് വേം ഭയങ്കര വേദന ചൊമയാണെങ്കില് നിക്ക്ന്നേ ഇല്ലയ്ര്ന്ന് ഇപ്പ കൊറവ്ണ്ട് ക്ഫ് കഫ് സിറപ്പ ച കഫ് സിറപ്പൊക്കെ എടുത്ത് കുടിച്ചതോണ്ട് ഇപ്പൊ ഏകദേശൊക്കെ കൊറഞ്ഞ് പിന്നെ ഇഞ്ചി വെള്ളവും നാ യ് ന്നെ ന്താണ് അങ്ങനത്തെ വെള്ളവൊക്കെ എടുത്ത് ഓരോന്ന് കുടിച്ചിട്ട് കൊറഞ്ഞ്
ആഹ് ആഹ് ഇൻക്ക് പിന്നെ അലർജിന്റെ പ്രശ്നണ്ടായോണ്ടേയ് പനി വന്നാ ഭയങ്കര ബുദ്ധിമുട്ടാണ്- തുമ്മലും കൊരയൊക്കെ ആയിട്ട്
അയ്ന് പ്രത്യേക മരുന്ന് കഴിക്കുന്നുണ്ടോ
ആഹ് കു കുടിച്ചിരുന്ന് ഇപ്പൊ ഞാൻ കുടിക്കണില്ല ടെസ്റ്റ് ഏഹ് ടെസ്റ്റ് ചെയ്തപ്പോ പരിശോധിച്ചപ്പോ ദ ശ ണ്ട്ന്നാ പറഞ്ഞത് ചെറിയ തോതില് ഓപ്പറേഷൻ ചെയ്യാൻ മാത് ത്ര ഇല്ലേർന്നു അപ്പൊ- ഇങ്ങനെ മരുന്ന് കുടിച്ച് മാറ്റോ മാറോ നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഞാന് രണ്ട് വർഷത്തോളം മരുന്ന് കുടിച്ച പ്പൊ എന്താ മാറണില്ല പിന്നെ ഓലോരു സ്പ്രേ തരും അതിങ്ങനെ കണ്ടിന്യൂ ഏ - തുടർച്ചായി അടിച്ചിട്ടാ തോന്ന്ണ്ട് മൂക്കിന് ചെറിയ വേദനൊക്കെ തൊടങ്ങി അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ നിർ
അആ പ്പ ഡോക്ടറോട് പറയാൻ വയ്യായിരുന്നോ വേദനൊക്കെയാന്ന് ഇനിപ്പോ നാളെ പോകുമ്പോ പറഞ്ഞോക്ക്
ആഹ് പറഞ്ഞു പറഞ്ഞു അപ്പൊ അപ്പ പറഞ്ഞത് ചെലോൽക്ക് ഇങ്ങനെ വരുംന്നാ പറഞ്ഞത് അപ്പ പിന്നെ ഞാനങ്ങനെ നിർത്തി പിന്നെ കൊറേ ക്ക മാറിത്തൊടങ്ങിയിരുന്നുട്ടോ അല്ല ഈ ആദ്യക്കി പറഞ്ഞാല് ഇനിക്ക് എല്ലാ സമയത്തും ഉണ്ടായിരുന്നു അലർജിന്റെ പ്രശ്നം തൊ തുമ്മലും ചോമേം രാവിലെ നീച്ചാല്- പല്ല് തേച്ച് കഴിഞ്ഞാ പിന്നെ ഫുള്ള് തുമ്മലും- കൊരയൊക്കെക്കാരം പിന്നെ ഇപ്പൊ അതൊക്കെ കൊറച്ച് മാറിട്ടുണ്ട് ഇപ്പൊ ഇൻക്ക്- ഇങ്ങനെ തണുപ്പ് കാലോ മഴ ഒക്കെയാവു മ്പളെ ഇനിക്ക് വള്ളം തീരെ പറ്റൂല ഈ തണുപ്പ്ള്ള വള്ളം
ആപ്പൊ ചൂടുവള്ളോക്കെ വെച്ചിട്ട് കുളിക്കാ
ആ അങ്ങനെ പ്രശ്നല്ല ചെലെ സമയത്ത് സമയത്തൊരു പ്രശ്നാണ് രാവിലത്തെ വെള്ളം രാവിലത്തെ പെട്ടെന്ന് നമ്മള് ഒറങ്ങി നീച്ച് അങ്ങനെ വന്നിട്ട് മൊഖോക്കെ കഴുകുമ്പോ കെഴുകുമ്പോ അങ്ങനൊക്കെ അങ്ങനെ തുമ്മല് വരും
ആഹ് അങ്ങനെ ആഹ് ആഹ്
ആഹ്
ഇപ്പം എങ്ങന
ഇപ്പൊ കൊറേക്കെ കുറവ് ണ്ട് ട്ടോ പിന്നെ ഞാന് പിന്നെ പനിക്കെ തുടങ്ങുമ്പോത്തേന് നല്ലോണം സൂക്ഷിച്ച് ഇങ്ങനെ കൊണ്ടടക്കും ഇങ്ങനെ ആവി നമ്മളെ വീട്ടിൽന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത്
എനിക്ക് അങ്ങനൊക്കെ തന്നെ പറ്റ്വൊള്ളൂ അന്നട്ട് പിന്നെ ഡോക്ട്ടേഴ്സ് പറയും നിനക്ക് ആന്റിബയോട്ടിക്കെ പ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ ആ ഗുളികകളൊക്കെ കഴി ച്ചിട്ട് അപ്പോഴത്തേക്ക് ഏകദേശം തന്നെ മാറും
ആഹ് ആഹ് എനിക്ക് എനിക്ക് ചെലപ്പോ ഗുളികൊന്നും കുടിച്ച എനിക്ക് പിന്നെ ഗുളിക കുടിക്കാൻ നല്ല മടിയാണ്
വയ്യാതിരിക്കുമ്പ ഇങ്ങനെ എടക്കിടയ്ക്ക് ലീവ് എടുത്താലെങ്ങനെ അപ്പൊ പിന്നെ
ആഹ് ഗുളിക ഞാൻ എനിക്ക് ഗുളിക കുടിക്കണ ഇഷ്ടം തന്നെല്ല അപ്പൊ ഞാന് ഇങ്ങനെ ഞാനായിട്ട് ഇണ്ടാക്കണ സാധനങ്ങളൊക്കെയണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കുടിക്കുന്നല്ലാതെ പിന്നെ ഞാൻ ഈ പനിയൊക്കെ വരുമ്പോ ഇഞ്ചി വെള്ളം ഒന്നായിട്ട് ണ്ടാക്കിയാണ്ട് വെക്കല എന്നിട്ട് നമ്മള് സാധാ വെള്ളം കുടിക്കണന്റെ ക്കെ പകരം അതങ്ങനെ കുടിക്കും
ഉം വേറെ ഗുളികൊക്കെ കണ്ട്പിടിക്കും നിനക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയില് സയന്റിസ്റ്റുകള് കണ്ടുപിടിക്കണില്ലേ അതേപോലെക്കെ അങ്ങോട്ട് ചെയ്തോ
ആഹ് ആഹ് അതേപോലെ പന്നിക്കൂർക്കന്റെല എന്താ അതറിയോ പന്നിക്കൂർക്കൻ്റെല എന്താ ഇങ്ങനെ ചൂടാക്കി അതിന്റെ നീര്
ആ ആ അത്കുടിക്കാഞ്ഞാ അത് നല്ലതാ
പിന്നെ ഏലാദിന്റെ ഒരു കൂട്ടുണ്ട് നമ്മളെ ഏലാദി മുട്ടായില്ലേ
ആഹ് ആഹ്
ആ അതിന്റെ കൂട്ട് അത് ഇണ്ടാക്കിയാണ്ട് അതങ്ങനെ ചവ ച്ച് തിന്നും ന്നാ ഇങ്ങനെ ചുമൊക്കെണ്ട് ന്ന്ണ്ടെങ്കിൽ ചങ്കുവേദനക്കെ ചങ്കുവേദനയാണ് സഹി ആ മെറ്റാറ്റെ അത് വേഗം മാറും ഇത് കഴിച്ചാല് അതൊക്കെ ഇങ്ങനെ കഴിച്ചിരിക്കും
ഏത് ഏലാദിടെ മിട്ടായിയോ?
ആ ഏലാദിന്റെ മിഠായിന്റെ ഒരു കൂട്ട്ണ്ട് നമ്മള് സാധാ നമ്മളെ വീട്ടിൽന്ന് ണ്ടാക്കാൻ പറ്റണേ
ആ വീട്ട്ന്ന് നിങ്ങൾ ഇണ്ടാക്കുന്നയാണോ?
ആ ഞാനത് ഇണ്ടാക്കും
അത് എങ്ങനെ ണ്ടാക്കാ?
ആ അതെങ്ങനെ ണ്ടാക്ക ചോയ്ചാല് ഏ തുളസിന്റെ നീര് പിന്നെ ഇങ്ങനെ കുരുമുളക് ഇല്ലെ കുരുമുളക്
ആ കുരുമുളക്
ആ കുരുമുളക് പിന്നെ ഇഞ്ചി
എനിക്കും ഉണ്ടാക്കിനോക്കാനാ ങ്ങള് വെറുതെ ഒന്നും പറയര്ത്ട്ടോ എനിക്കും തൊണ്ട വേദന വരുമ്പോ കഴിക്കാനാണേ
അല്ല സത് സത്യത്തിലാണ് പറയണത് തുളസിന്റെ നീരും എന്താ കുരുമുളകും പിന്നെ ഇഞ്ചിയും ചവച്ചിട്ട് ചതച്ചിട്ട് അതീക്ക് ഇട ന്ന്ട്ട് പിന്നെ കൊറച്ച് തേനും
കേൾക്ക്‌ണില്ലേ?
കേക്ക്ന്ന്ണ്ട് പറഞ്ഞോ
ആ എന്താ അത് അത് ആ അങ്ങനെ ആ‌ക്കിട്ട് കഴിക്കാ
ഞാൻ സാധാരണ ചെയ്യല് കുരുമുളകും പിന്ന എന്താരുന്നു തേനും ഇത്തിരി മഞ്ഞപ്പൊടിയും തൊണ്ടവേദന ഈ ഒരു സൈഡ് മാത്രം
ആഹ് ആഹ് ആഹ് ഞാൻ മഞ്ഞപ്പൊടി ഇടലിണ്ട് എന്നിട്ട് പിന്നെ അത് നല്ലോണം ന നൗണ്ടി ട്ട് അതിന്റെ നീര് മാത്രണ്ടല്ലോ
ആഹ്
ആ അതങ്ങനെ കുടിക്കും അത് ഇൻക് ഇൻക്കത് നല്ല ബലം തോന്നീക്ക്‌ണ് ഇൻക്കത് കഴിച്ച് ച്ചാ പെട്ടെന്ന് എന്താ തൊണ്ടവേദന മാറും
ആഹ് ന്നാ അതൊന്ന് നോക്കി നോക്കണം എനിക് പനി വരാങ്കി നോക്കല്ല് തനാൻ സാധാരണ പനി വരുമ്പെത് നോക്കി നോക്കാം
ആഹ് ആഹ് അതേപോലെ ചുക്കാ പ്പി അങ്ങനത്തൊക്കെണ്ടാക്കി കഴിക്കാണെന്ന്ണ്ടെങ്കി ഞാൻ കഴിക്കും അല്ലാതെ ഇൻ‌ക്കി ഈ മരുന്നാളേ ഈ ഡോക്ടേഴ്സ് തരുന്ന മരുന്നാളോടൊന്നും വല്ല്യ ഇഷ്ടല്ല ഞാനത് കുടിക്കൂല അത്രിം സഹിക്കാൻ പറ്റാത്ത അസുഖങ്ങളൊക്കെയാന്നുണ്ടെങ്കില് എന്താ അത് മാറോളം കുടിക്കും ഇപ്പൊരൊ ഒരാഴ്ചൊക്കെ കുടിക്കാൻ പറഞ്ഞാല് ഞാനത് രണ്ടിസം കൊണ്ട് ആ അസുഖഎൻ്റ മാറാണെന്നുണ്ടെങ്കി പിന്നെ ആ ഗുളിക നിർത്തി പിന്നത് കഴിക്കൂല
ആഹ് ആഹ് വീട്ടിൽ തന്നെ ഒരു ആശുപത്രി തുടങ്ങാലോ
ഉം
പെട്ടെന്ന് ഹോംമെയ്ഡായിട്ട് എന്തെലുമൊക്കെ എന്താ വീട്ടില് വീട്ടുകളില് ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു മരുന്നാളാണ് ന്നക്ക പറന്നിട്ടങ്ങ് തുടങ്ങിക്കേ ആയുർവേദിക്ക് ഒക്കെ പോലെ
ച്ച് ഗുളികള് കൊറേയിണ്ട് അതൊക്കെ എടുത്ത് വെക്കാ എടുത്ത് വെച്ച് നോക്ക്‌ ക്കാണെന്നങ്കി ഒരു മെഡിക്കൽ ഷോപ്പ് തൊടങ്ങാൻ ള ഗുളികണ്ടാവും
പറന്നഴിന്നിട്ട് തൊണ്ടവേദനക്ക് പറ്റിയതൊക്കെ ഞാൻ നോക്കി നോക്കട്ടെ നമ്മളത് കാര്യത്തി തന്നെ പറഞ്ഞതല്ലേ
ആ കാര്യത്തിൽ തന്നെ പറഞ്ഞതാണ് ഞാനിവിടെ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ വന്നാല് ഞാൻ അതന്നെ ഉണ്ടാക്കി കൊടുക്കല്
അത് നോക്കി നോക്കട്ടെ
ആഹ് എന്താ പിന്നെ ഞാൻ പറഞ്ഞീല് വേണ്ടത്ത സാധനങ്ങളൊന്നും ഇല്ലല്ലേ നമ്മള് സാധാര്ണേ പനി വന്നാല് ഉപയോഗിക്കുന്ന സാധനങ്ങള് തന്നെ ഉള്ളു തുളസി സി പിന്നെ എന്താ കുരുമുളക്
ഉം
പന്നിക്കൂർക്കൻ്റെ ആ പന്നിക്കൂർക്ക ൻ്റെ എലേക്കെ വേണങ്കിയിടാ ഞമ്മള കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ ക്കപ്പാട വെച്ചിട്ടൊരു കൂട്ടുണ്ടാക്കിയാണ്ട് അതിന്റെ നീര് കുടിക്കാ ഞാന് പനികൂർക്കേൻ്റെയില എടലില്ല എന്താ ഞാൻ കുരുമുളകും ഇഞ്ച് ജി പിന്നെ മാ എന്താ മഞ്ഞൾപൊടി തുളസിന്റെലാ പിന്നെ കുറച്ച് അയിന്റെ മ്ന്നേ മേലെ കുറച്ച് എന്താ പറയാ ഒരു രുചിക്കായിട്ടൊരു തേ കുറച്ച് തേനും ഒഴിച്ചാണ്ട് അത് ഞൗണ്ടി അതിന്റെ നീരാണ് കൊടുക്കല്
നല്ല ദിവസെ നോക്കുന്നുണ്ടട്ടോ
ആഹ! ആഹ! ഇത് ഇത ഇത് പിന്നെ നമ്മൾ സാധാരണയ ഉപയോഗിക്കണ സാധനങ്ങൾ തന്നെയ ആണല്ലോ അതുകൊണ്ട് പിന്നെ ധൈര്യായി ഉപയോഗിക്കാം
ഉം ഇന്നലെയൊക്കെ ശരിക്കാണ് ആശുപത്രിയിലൊക്കെ കൊണ്ട് കാണിച്ചിട്ടൊക്കെ വായോ
ആഹ! ആ.. ഓക്കെ ആഹ! ശരി ശരി ഉം ഉം